ഹലോ ഹലോ
നമസ്കാരം
ആഹ് എന്തൊക്കെയാ വിശേഷങ്ങള്
ഞാൻ ഇവിടിരിക്കുന്നു
ഉം എന്തൊക്കെയാന്നിട്ട് പിന്നെ കൊറേയായല്ലോ കണ്ടിട്ട് ഇപ്പൊ വിളിക്കാണ് സമയല്ല വാട്സ് ആപ്പിലും മെസ്സേജ് ആയക്കാൻ സമയില്ല ആഹ് ഭക്ഷണം ഒക്കെ കഴിച്ചു
സമയ്യല്ല ഇപ്പോഴാണ് സമയം കി
ആന്നോ
അതെ അതെങ്കിലും ഓർത്തല്ലോ വിളിക്കാന്
അതന്നെ
അതെ നമ്മുക്ക് ഇപ്പൊ ഒരുപാട് കാര്യങ്ങളല്ലേ ഒരുപാട് ഓരോരുത്തർക്ക് ഓരുത്തരുടേതായ തിരക്ക്
ആഹ് അതെ അതെ എല്ലാർക്കും അവരുടേതായ തെരക്കലാണ് അതിനെടയില് നമുക്കെന്ന അങ്ങോട്ടും ഇങ്ങോട്ടും
മറന്ന് പോവാണ് പിന്നെ ഓരോരെ കല്ല്യാണ പരിപാടികള് ആഹ് കല്യാണ
മക്കളെനോക്ക പറഞ്ഞയക്ക പടുപ്പിക്ക അതന്നെ
അതെ ഫാമിലിൽ പിന്നെ ആരെങ്കിലും വരുമ്പോ അങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് വരുന്ന് അതൊക്കെ തന്നെയല്ലേ
ആഹ് അതൊക്കെ തന്നെ ഉം എല്ലാരും ഫുഡ് കഴിച്ചോ
കഴിച്ചല്ലോ എന്താ കഴിച്ച്
ചോറ്
എന്ത്?
ബോറ് ചോറ്
ആഹ് ചോറ്ല്ലേ ചോറാ കഴിക്കലെന്നും രാത്രി.
ആഹ് അങ്ങനെയൊന്നുല്ല ചോറ് കഴിക്കും അപ്പം കഴിക്കും. എന്തെങ്കിലുക്കെ ഒന്ന് കഴിക്കും
വീട്ടിലാകെ ആരെക്കൊണ്ട്?
ആഹ് ഒരേ സംഭവം വേണംന്നൊന്നുല്ല മാൽ പഴം ചിക്കൻ കഴിച്ച് മര്തായിര്ക്ക
ഉം
ഉം
ആഹ് എന്തെങ്കിലൊക്കെ വെശക്കണേന് കഴിക്കല്ലെ
അതെ
പിന്നെപ്പൊ തടിള്ളോരൊക്കെ ആവുമ്പഴാണല്ലോ ഡയറ്റിന്റെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ
പിന്നെ ഒട്ടും ഇല്ലാതെയില്ല
ആഹ്
ഉം കൂടുതലും ഇല്ല പാകായിട്ടിരിക്കാണ്.
ഏഹ് ഞാൻ പിന്നെ വെയിറ്റൊക്കെ കൊറച്ച് കൊറക്കാനോക്കാണ് അതോണ്ട് ഞാൻ ചപ്പാത്തിയാ കഴിച്ചത്.
ദെ നമ്മള് കുറയ്ക്കുന്നത് നല്ലതാണ് പ കന്ന് നമുക്ക് എന്താന്നറിയോ കൊറച്ചങ്ങോട്ടെക്ക ത്തുമ്പോഴേക്കാണ് പെട്ടെന്ന് ആ തടി കൂടിട്ട്ണ്ടങ്കില് പോകൂല്ല.
ഏഹ് ആഹ്
ഈ ഡൈറ്റൊക്ക ന്നാലും പിന്നെ പ്രയാസാവും
ആഹ്
അങ്ങനെ
ശരീരം കൊണ്ട് നമുക്ക്ന്നെ ഒരു ആയാസം ണ്ടാവൂല തടിണ്ടായാല്.
ആഹ് അതെ അതെ
അപ്പൊ അങ്ങനെ ഒന്ന് കണ്ട്രോളയ്യാ നല്ലത് ഹെൽത്തി ആയിട്ട് ഇരിക്കും ചെയ്യാ. ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവൂല്ല.
ഭഷ്ണം കഴിക്ക്‌ന്നത് നേര്ത്തെ കഴിച്ചാ മതി.
ആഹ് നേരത്തെ ക ഞാനേഴ് മണിന്റെ മുമ്പ് കഴിച്ചു.
ഉവ്വോ അടിപൊളി.
മ്ഹ്ഹ് നിങ്ങള എപ്പളാ കഴിക്കല്?
റ്റാണ് ഞാനതിലൊരു മണിക്കൂറും കൂടെ. എട്ട് മണിടെ ഉള്ളില്.
ആഹ് ആഹ് കടക്കണിന്റെ മൂന്ന് മണിക്കൂർ മുമ്പൊക്കെ. ഫുഡ് കഴച്ച് കഴിഞ്ഞാല് ആ ഒര് ദഹനൊക്കെ ഒന്ന് ശരിയായി.
അതെ അതെ ദഹിക്കണോല്ലോ വിശന്നിട്ട് വേണം കിടക്കാനായിട്ട്ന്നല്ലേ പറയുന്നേ.
ആഹ്
വിശപ്പോടുകൂടി വേണം കിടക്കാന്.
ഏഹ്
ന്നട്ട്
പിള്ളേരൊക്കെ കെടന്നോ?
അഏഹ്
ളാര്കട്ന്നോ
ആഹ്‌ പിള്ളേരൊക്കെ കടന്നു അവര ഒർക്കിയൊക്കെ ചെയ്തുവ ന്ന് ഉച്ചകൊക്കെ ഒറങ്ങാത്തോണ്ടേ നേരത്തെ കാലത്തെ ഒറങ്ങിക്ണ്
ആഹ്‌ ആഹ് ആഹ് ച്ചക്ക്‌ ഒറങ്ങിട്ടില്ലെങ്കില് പെട്ടെന്ന് ഒറ
ആഹ്‌ പെട്ടെന്ന് ഒറങ്ങും മൈരിബ്നെന്നെ തൊടങ്ങും ഒറക്കം തൂങ്ങി ഇരിക്കല് പിനെ ഒന്ന് അഡ്ജസ്റ്റെയ്ത് ആഹ്‌ ഒന്ന് അഡ്ജസ്റ്റെയത് ഒരട്ട് മണി ആഹ്‌ മ്മളെ സ്ക്കാരൊക്കെ കഴിഞ്ഞാ ഫുഡ് കൊടുത്ത് ഒറങ്ങാ
കായിട്ടൊറങ്ങാലോ
ഉം അതുവരെ അങ്ങനെ വെയിറ്റീത് നിക്കും
ന്ന്ട്ട് ഇന്ന്ട്ടെതാ ഫുഡ്ക്കെന്താ സ്പെഷ്യല് ചോറേനിലേ കറി എന്താ
ആഹ് ഇന്ന് ബിരിയാണിയാ
ആഹ്‌ ബിരിയാണി എന്താ സ്പെഷ്യലെന്തേലുണ്ടോ കുട്ട്യാള്ടെ ബർത്ത്ഡേ
ഉസ്താദിന് ചെലവായിരുന്നു ഇന്ന്
ആഹ്‌ മദ്റസ് ലെ മദ്റസിലേക്ക് കുട്ട്യാള് പോവ്ണ്ടെങ്കി അയിലെ ഉസ്താതിന് ചെലവ് അങ്ങനെ ക്കെ ഇണ്ടലോല്ലേ രാവിലെ ചായക്കടി
അങ്ങനെ രാവിലിം ഉച്ചക്കും അങ്ങനെക്കെ ഇണ്ടാരുന്നു
ഒര് ദിവസ്ത്ത മൊത്തം അതില് പെട്ണ് ണ്ടാവുല്ലെ
മൊത്തം ഒരു വീട്ട്ന്ന് ചായ രാവില ച്ചായ ഉച്ചക്ക് ചോറ് രാത്രി ഇന്ന് രാത്രി അവർക്ക് വേണ്ട
ആഹ്‌
ഇന്ന് അവർക്ക് ഇന്ന്പ്പൊ വേറൊരു പരിവാടി ഇണ്ട് അപ്പ അങ്ങനെ പോയതാ അപ്പൊ ഉച്ചതേക്ക് മാത്രം മതി ഉച്ചക്കും രാവിലിം മതി
ആഹ്‌ ശരി ഇത്പ്പോ ഒരു മാസത്തില് ഒരു ദിവസല്ലെ ഇണ്ടാവൊള്ളു
ആഹ്‌ അതെ ഒരു മാസത്തിലല്ല രണ്ട് മാസം രണ്ട് മാസൊക്കെ കഴിയുന്ന സമയത്ത ഇണ്ടാ
ആഹ് രണ്ട് മാസത്തില് ഒരു ഒരു ദിവസാവുബോ അവർക്കും ബുദ്ധിമുട്ടില്ല നമ്മക്കും ബുദ്ധിമുട്ടില്ലല്ലേ
ആഹ് ഇവിടെ ഇല്ല എല്ലാ വീട്കളും കഴിയണ്ടേ
ഉം അതെ ഇത്പ്പോ നമ്മള് കൊണ്ടേയി കൊടുക്കണ്ടേരോ അതോ ഓല് ഇങ്ങട്ട് വെരോ
വീട്ടിലേക്ക് അവരെ കൊണ്ടുവര്ണം
ആഹ്‌
മ് അവരെ നമ്മള് കൂട്ടീട്ട് വന്നാല് മേ പിന്നെ ഇപ്പോ കൂട്ടിട്ട് വരാന് ആളില്ലാത്തവരാണെങ്കില് പള്ളിയിലേക്ക് കൊടുത്താലും മതി
ആഹ്‌ അപ്പോ അങ്ങനിം പറ്റൊലൊല്ലേ അതാ നമ്മ അവര്ടെ ഇഷ്ടത്തിന് അവർക്കും കഴിക്കാം അങ്ങനെ
ഇത് ഇങ്ങോട്ട് വന്ന് വന്നാലാണ് നല്ലത് നമുക്ക് എങ്ങനെയാ കൊടുക്കെണ്ടേ എത്രയാ കൊടുക്കെണ്ടേ എന്നരളവും കിട്ടേല്ല്യ
ആഹ്‌ ശെര്യാ നമുക്ക് കൊടു
ഇഞ് അഥവാ വല്ല കൂടി പോയിട്ട്ണ്ടെങ്കി വേസ്റ്റ് ആയിപോവും ചെയ്യും കൊറഞ്ഞു പോയാ ഇണ്ടാവേല്ല അങ്ങനൊക്കെ ന്നലേ വന്ന് കഴിഞ്ഞ പിന്നെ ഓര പാകത്തിന് കഴിക്കാലോ
അതും ശെര്യ
ഉം
പിന്നെ എല്ലാ നേരം ഇങ്ങനെ വെരുബള്ളരു ബുദ്ധിമുട്ട്
ആഹ്‌ രാവിലെ വരൂല രാവിലെ നാല് പേര്ണ്ടാവും അപ്പഴ് മദ്രസ് വിട്ന്ന ആ സമയം തെന്നെ അങ്ങോട്ട് കൊട്ക്കണം
ആഹ്
ഉം കൊണ്ടു കൊടുത്താല് ഓരവടെ കഴിച്ചോളും നാല് പേര്ണ്ടാവുമ്പൊ പിന്നെ എന്താലും ബാക്കിയാവുല്ല ഒരാളെല്ലെങ്കി ഒരാള് കഴിച്ചോളും
ആഹ് അതെ അങ്ങൻത്തെ ദിവസങ്ങളിലൊക്കെ എന്താ കൊടുക്കാറ് ഫുഡ്
എങ്നെ
പത്തിരിയൊക്കെണ്ടാക്കണോ? അതോ സാധാ ദോശ, ഇഡ്ഢിലി ആഹ്
ഞാനിന്ന് ഉഴുന്ന് ദോശിം ഇഡ്ലിയേരുന്നു ഉണ്ടാക്ക്യേ. ചട്നിം സാമ്പാറും ഉണ്ടാക്കി.
ആഹ് ഇങ്ങളെ വീട്ടിലാരൊക്കെണ്ട്? വീട്ടിലാരൊക്കെണ്ട്?
ഇണ്ട് രണ്ട് പിള്ളേര്ണ്ട് ഇക്കീണ്ട്.
ഇക്ക എവടെ നാട്ടിലോ അതോ ദുബായിലോ?
ദുബായിലല്ല ഇവിടെയാ.
ആഹ് നാട്ടില്ള്ള ആളാല്ലേ.
ഊംഉം
ഉം ആയ്ശരി ന്ന്ട്ട് പിന്നെന്തൊക്കെ?
പെയിൻ്റിങാണ് ജോലി.
വേറെ ജോലിയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതോ.
ഞാനൊ?
പഠിക്കാണോ അങ്ങനെന്തൊക്കേണ്?
ഇല്ലല്ല ജോലിയൊന്നും ചെയ്യ്ണില്ല. ഉം ഉം ഉം ങ്ങളോ?
ഞാനിങ്ങനെ പഠിച്ചത് എം എസ് സി സൈക്കോളജിയാണ്. കുട്ടികളൊക്കായ പ്പൊം ആ ഒരു ത് ഗ്യാപ്പ് വന്നു. ഇത്രായിറ്റും വർക്ക് ചെയ്ത് ട്ടൊന്നുല്ല നോക്കുന്നുണ്ട്.
ഉം
ട്രൈ ചെയ്യാണ്. സെര്യായി കിട്ടണം.
അതെ പിള്ളാര് എത്ര ചെറ്താ?
അത് മൂന്നര വയസ്സ്.
ആഹ്. അപ്പ അവര് കൊറച്ചങ്ങ് ആയിക്കഴിഞ്ഞാ പിന്നെ
ആഹ് ട്വിൻസു ആണ് ട്വിൻസു ആണ്. അപ്പൊ പിന്നങ്ങനെ ഒരു ഗ്യാപ്പ് വന്ന്ണ് ഉം
മാശാ അള്ളാ. അത് കാരണം നിങ്ങക്ക് ഓരെ കളിയെന്നെ കണ്ടിരിക്ക്യാലോ.
ആഹ്. അപ്പ പിന്നെ നമ്മക്ക് ടൈമും കിട്ടൂല അതിന്റെടീല് ജോലിക്ക് പോവലും പറ്റൂല. ആഹ് ഒക്കെ രസം തന്നേണ്. സമയല്ല നമ്മക്ക് രാവിലേണ് രാത്രിയാവ്ണ്.
അതെ. അതൊന്നറിയെന്നെ പോലുണ്ടാവില്ല നമ്മള്.
സമയം ബേഗും ബേഗം പോകും
അതെ
ഉം
പെമ്പിള്ളേരാ ആൺപിള്ളേരോ?
എങ്ങനെ?
ആങ്കൊച്ചാണോ പെങ്കൊച്ചാണോ?
പെങ്കുട്ട്യേളാണ് രണ്ടാൾക്കാരും.
ഓ അത് കാരണം നല്ല ഡ്രസ്സൊക്കെ ഒരുപോലെട്ട്
ആ രണ്ട് രണ്ടാൾക്കും ഒരുപോലെ ഡ്രെസ്സ്ട്ട് ഒന്നായിട്ടും ഒരുപോലെ ഡസ്സക്കെ ഇട്ട് മാറ്റി നടക്കാം കാണാനും രസം ഒരേപോലെ ഇല്ലാന്നുണ്ടെങ്കിഓ ക്കും പ്രശ്നാണ്
അതിന് വേണ്ടിട്ട് കരിയുവോ അതിനന് വേണ്ടിക്ക് കരയോ ഒര ഒരേത് കിട്ടാനായിട്ട്
ആഹ് അവര് വയക്കുണ്ടാക്കൊക്കെ ചെയ്യും
കരയും അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടി ഒരാള സാധാനം ഒരേപോലെ അല്ലെങ്കിലൊക്കെ പ്രശ്നമാണ്
ആഹ് അതൊക്കെ കണ്ടെത്തിക്കിന്നില്ലേ ഹ്‌ അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്ന്ന്
ആഹ് അങ്ങനെ കോട്ട് രണ്ടാൾക്കും ഒരു സാധനം ഉണ്ടെങ്കിലും ഒരു സാധനം തന്നെ വ എച്ചറ ഓടും ഓള കയ്ൽ എന്താ വെച്ചാ അത തന്നെ വേണ്ടിയത് അങ്ങനെ പല പ്രശ്നങ്ങളെ ആകും
ഹ്‌ ഹ്‌ അത് കാരണം വാങ്ങിക്കുമ്പോ രണ്ടാ ഒരേ പോലെ ലത്ത് വാങ്ങിക്കണംല്ലേ
ആഹ് ഒര പോലെ വാങ്ങിയാലും പ്രശണങ്ങളാണ്
ഇതുപോലെ വാങ്ങിട്ടുണ്ടെങ്കിൽ ഒന്ന എടങ്കിലും മിസ് ആയല് ആ ഒന്നിനായിരിക്കും പിന്നെ അടു ത്ത ബഹളം
അതെ അതൊക്കെ പ്രശ്ണങ്ങളോടെ പ്രശ്നം
വളരെ രസകരമായ പ്രശ്നങ്ങള്
ഹ്‌ആഹ്
എ ഇല് നിങ്ങളെ ഉള്ള നിങ്ങളും പിള്ളേരും ഉള്ളേ എങ്ങനെ
ആഹ് ഞങ്ങള്ൾ മാത്രമന്നോല്ലള്ളൂ ഞാനും രണ്ട് കുട്ടികളും ഉമ്മയും ഉപ്പയും ഹസ്ബന്റ് ദുബായിലാണ്
ആഹ് ആഹ്
ആ ഇപ്പൊ വേറെ കോള് വരുന്നുണ്ട് പിന്നെവിളി ച്ചാലോ
പ്പോ ശരി ശരി ശരി ശരി
ഓക്കെ
ആഹ്